ലോ
ആ കേൾക്കാമോ?
ആ കേൾക്കാ?
ആ എന്തെടുക്കുവായിരുന്നു?
ദേണ്ട് ഇച്ചിരി ഉപ്പേരി വർക്കാനേ ചക്ക ചക് ക്കരിയുവായി
അ ചക്കയോ
ആ അ
പറമ്പിൽ ചക്കയൊക്കെയുണ്ടോ?
ആ ഉണ്ട് ഉണ്ട് ആ പ്ലാവ് ഒക്കെ ഉണ്ടാവുന്നത് ഉം പിന്നെ ചായുടിയൊ ക്കെ കഴിഞ്ഞോ?
ആ ചായുടിയൊക്കെ കഴിഞ്ഞു എന്നട്ടിങ്ങനെ ഇരിക്ക്യായിരുന്നു
അ ആ വീട്ടി ചെടികളൊക്കെ ഉണ്ടോ
ആ ചെടികളൊക്കെണ്ട് ഇഷ്ടം പോലെ ചെടികളുണ്ട്
ആ ആ ഉണ്ട്ണ്ട് പൂക്കൊളൊക്കെ ഉള്ളേ ആണ്
അ നീ പൂക്കളുള്ള ചെടികളോടാണോ താൽപ പിരിയ പിന്നെ ഉണ്ടലോ ചെടികളുണ്ട് എങ്കിലും പൂക്കളുള്ള ചെടികളാ കൂട്തലും
ആ എനിക്കും പൂ ആ ഞാനിവിടെ പൂക്കളുള്ളാ വെക്കുനേ എനിക്ക് എല ചെടികളോട് താൽപര്യല്ല
ഇല്ലാലേ
അല്ല അവിടുന്ന് ഏ പൂവുള്ളത് കാ ന്തായാലും അത് വാങ്ങിക്കുമ്പോ ന്ന് വെ
പിക്കും അ കക്ക റോസ്റ്റിന്റെ കുറേ വരു എത്ര ഇനങ്ങൾ ഉണ്ട് റോസ് ഉണ്ടല്ലോ
അ ആ
അത് മറ്റേ വട് റോസ് പിന്നെ പല നിറത്തിലുള്ള റോസകളും മിനി റോസ ഒക്കെയുണ്ട്
ആ എനിക്ക് റോസ ആണെങ്കിൽ മുട്ടായി വരുന്നതേയുള്ളൂ ആ ഓ ങ ഇനി ഇപ്പാ വ ഓ നമുക്ക് നട്ടതാ ഒരു ഓറഞ്ച് കളർ അയിനത്തി നും പൂവായിട്ടില്ല
അത് ബഡ്റോസ്റ്റ ആണോ
ആ
ആ മഡ്ർസ്റ്റ് കുറെ നാള് ഇങ്ങനെ നിൽക്കുവല്ലോ പൂവ് പോകത്തില്ല ആ എന്നെ എടുക്ക് ആ അതെ അല്ലേ
അ ക പലപലസ് കളർ മുത്തുമണികൾ ഉണ്ട് പിന്നെ പിന്നെ നമ്മുടെ മുല്ല ആ മുല്ല തന്നെ രണ്ട് സൈസ് തൊണ്ടൊന്ന് ഒന്ന് രണ്ടല്ല മൂന്ന് സൈസ് ഉണ്ട് ഒന്ന് ആകാശ മുല്ലെ എന്ന് പറയുന്നേ അത് അ പിന്നെ നമ്മുടെ ഈ രാത്രി പൂക്കുന്ന ഇരുപ്പില്ല
ആ പാതിരാ മുല്ല
ആ ഭയങ്കര ഈ മരം പോലെയാകും
ആ അതെയല്ലേ
അ അതേല ഉണ്ട് പിന്നല്ലാതെ നമ്മുടെ പിച്ചി വേറെ ഒരു ഇനം
അ
പിച്ച മുല്ലയുടെ വേറെ ഇനം
അതുകൊണ്ട് ഇല്ലേ ആ ഇവിടെ ഈ കുറ്റിമുല്ല അത് കണ്ടിട്ടുണ്ടേ കുറ്റി മുല്ലയുണ്ട് അതായത് പടർന്നു പോകാതെ
ആ ന പൂ നല്ല പല റോസാപ്പൂവിനെ കൂട്ട്
ആ ഒരുപാട് പൂ കാണും അതിനകത്തു നെറച്ച് ഇല കാണും പൂ ആയിരിക്കും
കൊടം
കുടമുല്ലേ ആണോ എല ആ അത് നല്ലത നല്ല മണവും നല്ല മണവും അതിന് ഉം പിന്നെ കുടുതലും ഞാൻ ഈ ചാ ട്ടിയേള് നമ്മള് ഒത്തിരി ഒത്തിരി പടരാറ് ചെറിയ നല്ല ചെറിയ ചെറിയ പൂ ഉള്ളതു ഉണ്ടല്ലോ അതാ ഞാൻ കുടുതലും ന ട്ടേക്കണത്
ആ ഞാന് നമ്മടെ പാല് കുപ്പി പാൽകുപ്പി ഉണ്ടല്ലോ
ആ
പാൽ കുപ്പിയില ഈ പത്തുമണിഒക്കെ നാട്ടേക്കുന്നെ ആ പലേ ഉണ്ട് മഞ്ഞ വേ ള്ള ആ പിങ്ക് അങ്ങനെ പല കളർല് ഉം
നമ്മള്ളത് രണ്ട് രണ്ട് കളറ് ഒരുമിച്ച്
ആ ഒരുമിച്ച് നട്ടാൽ അത് വേറെ കളർ ആയി വരുമെന്ന് പറയും ആ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പ എല്ലാ കുടി ഒന്നിച്ച് ആക്കി ഒരു കു പ്പിലാക്കി വെച്ചിട്ടുണ്ട്
അതെലെ ആ നല്ലതാ പെട്ടന്ന് പൂ ആവും നറാ പൂ ആവും ഉം കൊറേ നാള് നി കാണുവേം ചെയ്യും
ആന്ന് വേറെ നമ്മടെ ഇ തുഉണ്ടല്ലോ അടിന
അടിന അത് ഏത് സൈസ് ആ
ത്തിരി മരം പോലെ ആവാത്തില്ല അതിന്റെ ഈ വൈലറ്റ് അല്ല ഇതാ ആണെങ്കിൽ നമ്മടെ ഒരു മജന്ത കളറ് മജന്തയും ഉണ്ട് ചോമപ്പും ഉണ്ട് അതിന്റ ഇപ്പ അരി ഞാൻ പാകി കിളിപിച്ചു
ഓ അതെലെ
ആ അതെല്ലാം കിളിച്ച്. അരിയെല്ലാം കിളിച്ച്. രണ്ട് കളറാ അത് മജന്തയും ചുമപ്പ
പൂവെള്ളെരു
ആ അത് ഇല്ല ഒത്തിരി പൂ നല്ല ഭംഗിയുള്ള പൂ.
അതിന്റെ മേലേ സംശയ എന്ന് പറയും. നല്ല അടിപൊളി കാണാനായിട്ട്. അത് കമ്പ് വെച്ചാ കിളിക്കില്ലാടാ അത് നമ്മളതിന്റെ കിളിപ്പ് ഭാഗം ഉണ്ടല്ലോ തളിരെലവെ അത് ഇച്ചിരി നീള ച്ചെടുത്തിട്ട് നമ്മള് സപ്പറേറ്റ് കവറിലോട്ട് വെച്ച് അതിനെ വേര് പിടിപ്പിക്കണം.
ആഹ്
പിടിപ്പിച്ചിട്ട് വേണം നടാന് അല്ലാതെ കമ്പ് ഒടിച്ചുനട്ടാൽകിളിക്കില്ല. ആ ഇച്ചിരി പാടാ അത് പിടിച്ച് നമ്മളെന്നാക്ക ആക്കിയെടുക്കാൻ ഇത്തി രിപാടാണ് പക്ഷെ നമ്മള് പിടിച്ച് വേര് ഉറച്ചുകഴിഞ്ഞാൽ പിന്നെ അത് പോകത്തെഇല്ല നന്നായിട്ടുനില്കും.
മ് പിന്നെ എല്ലാഞായറാഴ്ചയും പിന്നെ നമ്മളികുപ്പികളിലോക്കെ വെള്ളം നിക്കുന്നുണ്ടോ ഒക്കയെ പിന്നെ അതൊക്ക നോക്കും കൊതുകും ആ അതുകൊണ്ടു പിന്നെ എല്ലാ ഞായറാഴ് ഞാനതൊക്കെ ശ്രദ്ധിക്കും.
ഞാന് ഇന്നലെയാ പരുപാടിയായിരുന്നു. ഇന്നലെ മഴയില്ലായിരുന്ന കൊണ്ട് ഞാന് മഴ പെയ്തു കിടന്നിടവെല്ലാം വൃത്തിയാക്കി ചെടികളെല്ലാം ഒന്നു റെഡിയാക്കിയായിരുന്നു ഇന്നലെ.
ഇവിടെയും അതായിരുന്നു ജോലി.
വളം ഒക്കെ എന്തേലും കൊടുക്കാറുണ്ടോ ചെടികൾക്ക്? വളം പ്രയോഗം വല്ലോം ഉണ്ടോ?
വളം എന്തുവാ നമ്മുടെ ഈ പച്ച
ആ നന ആ ആ
ആ പച്ചക്കറി വേസ്റ്റ്
ഞാന് ഈ നമ്മുടെ ഏത്തപ്പഴത്തിന്റെ തൊലിയു ല്ലോ?
ആ ആ
ത്തിന്റെ തൊലിയും മറ്റേ സവാളയുടെ തൊലിയും കൂടെ നമ്മളെടുത്ത് വെള്ളത്തിലിട്ടു വെച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പം പെട്ടന്ന് പൂവാവും.
ആഹാ
പിന്നെ ഈ മു ട്ട തോട് പൊടിച്ചു ഇട്ട് കൊട്
ആ അതിടും അതും തേയിലയും കൂടെ അതും തേയിലയും കൂടെ പിന്നെ പൊടിച്ചു അതും തേയിലയും കൂടിടും
അ അത്തരം വളങ്ങള ഞാൻ ഉപയോഗിക്കുന്നെ അത് കടകളിന്ന് മേടിക്കാൻ കിട്ടുന്ന പറയുന്നേ ഞാൻ ഇത് വരെ വാങ്ങിട്ടില്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങള് ചെയ്തിട്ട് ഉള്ളൂ
ഞാൻ നമ്മളെ ഈ റോസായിക്ക് ഉള്ളി തൊലി ഇല്ലേ ഉള്ളിതൊലി ആ അതാ ഇടുന്നെ
റോസേല് ഉള്ളി തൊലിടെ
ആ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഇടുംബം ആ പച്ചക്കറി വേസ്റ്റ് അരി ഒക്കെ കടന്ന് അവിടെ കിടന്ന് ആ അതോണ്ട് പിന്ന പ്രേത്യേക ചെടികളെന്ന് പറഞ്ഞാൽ വേറെരു ചെടി ഉണ്ടടാ അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല
ആ അതെ എനിക്കും അങ്ങന പേരറിയാത്ത കുറേ ചെടികൾ ഉണ്ട് കേട്ടോ ആ അതെ
കോളവാഴ കളർ ല്ല കൊ അത് ഒത്തിരി ഇല്ല തുരു തുരാന്ന് അങ്ങ് പിടിച്ച് നമ്മടെ ആ അത് പോലാ അതിന്റെ പൂ എല്ലാം കൂടെ നിക്കുന്നെ ആ ഉണ്ട്
ഉം ഇവിടെ വേറെരു ചെടിയുണ്ടേ ഒരു മഞ്ഞപ്പൂ ഉള്ളൊരു ചെടിയുണ്ട്. അതായത് നമ്മുടെ ഈ കോളാമ്പിപ്പൂ ഇല്ലേ അതെ
ആ ഇവിടെ ഉണ്ട്. അതിനകത്ത് ഒരു സൈസ് ത് ഈ ഈച്ചയൊക്കെ വന്നിരിക്ക്ന്ന്
എലയൊക്കെ നല്ല ഭംഗിയാ അതിന്റെ കാണാൻ. അതങ്ങനെ നീണ്ട് നീണ്ട് ഇങ്ങനെ പോകും എത്ര നീളം വേണേലും വച്ചോളും
വിടേം ഉണ്ട് അതെലെ തെ ആ മഞ്ഞപ്പൂ. ഉം അത് പിന്നെ ഇഷ്ടം പോലെങ്ങ് ഉണ്ടാകും. ഏഹ്. ഇവിടെ എന്നിട്ട് നമ്മുടെ വേറെ നീല തെറ്റി ഉണ്ട്.
നീൽ ആ നീല ചെ നല്ലതാ അതെ അതെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോയി ഇനി എനിക്ക് ഉണ്ടായിരുന്നു
അതിഷ്ട്ടം പോലെ അങ്ങ് പിടിക്കും. ഉം
പിന്നെ ഞാന് കു ത് പിന്നെ നമ്മടെ ഇത്ണ്ടല്ലോ ബോഗേൻവില്ലയുണ്ടല്ലോ, പല കളറില്ള്ളെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടവാണെ.
ആഹ് ആഹ് അയ്യോ ആഹ്
ആഹ് ആഹ് അതോരോത്തർക്ക്. അതൊര് എവിടാ കടലാസ് പൂ
ആഹ് അതെ അതെ അത് തന്നെ. അത് പല കളറിപ്പോ ഉണ്ടല്ലോ ഒത്തിരി പൊക്കോ ഒന്നും വെക്കാതെ ചട്ടീല് നമ്മളിങ്ങനെ വെക് ട്ടി നെറച്ച് എലകളായിട്ട് നിക്കും. നമ്മുടെ ഈ, ആഹ്, നമ്മുടെ ഈ മതിലിന്റെ ഒക്കെ മണ്ടേലാ ആഹ് കൂടുതൽ വെച്ചേക്കുന്നേ. നല്ല ഭംഗിയാ കേട്ടോ അത് വെക്കുമ്പോ. ആഹ്. ആഹ് പല കളറിൽ ഉണ്ട്. ഞാനിപ്പോ മൂന്നാലെണ്ണം വാങ്ങീട്ടുണ്ട്. ഈയിടെ അടുത്താ മേടി
ആന്നോ? അത് നമ്മള് കമ്പ് വെച്ച കിളി ക്കുവോ
അത് കം നമ്മളത് ചട്ടില് കടേന്നു മേടിക്കുവായിരുന്നു ഈ ചെടികള് വിക്കുന്ന കടയുണ്ടല്ലോ?
ആഹ് ആഹ്
പക്ഷേ ഈ നമ്മളൊരു മജന്താ കളറുണ്ടല്ലോ? അത് നമുക്ക് നേരത്തെ പണ്ട് ണ്ട് മുതലേ നമ്മളെ ഈ സൈഡിൽ നിൽപ്പുണ്ടെ. ആഹ് പക്ഷേ അത്രയും വല്താവത്തില്ല ഇപ്പോ നമ്മൾ മേടി ചെയ്താ ചട്ടീലൊരു അതിന് ഒരു പരി, ആഹ് അതെ അതെ അത് തന്നെ അപ്പോ നല്ല രസ. രസമുണ്ട് കാണാൻ നിറച്ചുണ്ട് കളറില് ഇങ്ങനെ ഇല ആണോ പൂവാണോ എന്നറിയാതെ. ആഹ് അത് കൊറേ സൈസ് ഉണ്ട് ഒരു നാലഞ്ച് കളറും.
ഈ ചെടി ഒക്കെ നടൻ സ്ഥലങ്ങളുണ്ടോ.
ആഹ് സ്ഥലങ്ങളുണ്ട് കൊഴപ്പവില്ലാ സ്ഥലം നല്ല ചെടി നടാനുള്ള സ്ഥലം മുറ്റം ഒക്കെയുണ്ട്.
ആഹ് എനിക്ക് അങ്ങനെ വലിയ ആയിട്ടുള്ള ഇതില്ലാ എന്നാലും ഞാൻ ഈ ഗ്രോ ബാഗിൽ ഒക്കെ നടുന്നു, ഗ്രോ ബാഗ് പിന്നെ നമ്മുടെ ഏഹ് പിന്നെ പാൽ. കുപ്പിയും
ഉം
അല്ലാതെ നമ്മുടെ അരി വാങ്ങിക്കുന്നു സ
സഞ്ചികളിൽ ഒക്കെയോ ആഹ് ഞാനും അങ്ങനെയൊക്കെ തന്നെ ചട്ടികളിൽ ഒക്കെ നടു ഇതിലൊ ഒക്കെ നടറുണ്ട്. ചാക്കിലും ദക്കെ നടാറുണ്ട് ഉം
പ്രയാസ
അയ്യോ അതെല്ലേ നമുക്ക് ഇവിടെ കുഴപ്പല്ല നല്ല മണ്ണൊക്കെ ഇശ്ടം പോലെ
ആന്ന ഇവിടെക്കെ മണ്ണ് കിട്ടാൻ പാട ആഹ്.
ഞാനാ നമ്മുടേല്ല വഴി പോം വഴി പോയിട്ട് അവിടന്നൊക്കെ എടുക്കും ആഹ് പിന്നെമ്മടെ അത്തൊരു പെരപണി ഉണ്ടായിരു അവിടെ പഴയ പെരയെല്ലാം പൊളിച്ചപ്പ അവിടുന്ന് കുറെ മണ്ണൊക്കെ സഞ്ചിക്കത്താക്കി വെച്ച്.
ങാ അങ്ങനൊക് എന്നട്ട്
ആഹ് ആഹ് വീട്ടിലാരൊക്കെ ഉണ്ടെടാ?
വീട്ടില് ഹസ്ബൻഡൊണ്ട് രണ്ടു മക്കളുണ്ട്. ആഹ് ആ ഒരാള് ഒൻപതില് ഒരാള് ഇപ്പൊ കുഞ്ഞ് കൊച്ചാ മൂന്ന് വയസ്സ് ആയിട്ടേള്ളു
ആണോ പെൺകുഞ്ഞുങ്ങളാണോ? ആ ഇവിടെ മോള് പ ത്തിൽ മോൻ ആറില്.
ആ അതെയല്ലേ ആ ആ സ്കൂളൊക്കെ അടുത്താണോ
സ്കൂള് കൊറച്ച് മോഡ സ്കൂൾ കുറച്ച് പോകണം.
ആ അടുത്താ അല്ലെ നടന്നു പോവാനുള്ളതേ ഉള്ളൂ
ആ മോൻ നടന്നു പോ മോള് സൈക്കിളാ പോകവും
ആഹാ അത് ശെരി ആ ആ
പത്തിലായയത് കൊണ്ട് ഏഴ് മണിക്ക്
ആ അതെ പത്തിലായം കൊണ്ട് നല്ലവണം ശ്രദ്ധിക്കണം നല്ലവണം പഠിക്കാൻ പറയണം
ആ ആ ശരിയടാ ഇന്ന് ഞാൻ പിന്നെ വിളിക്കാവേ ആ ശരി